ഹലോ ആ കേക്ക്ന്ന്ണ്ട് പറഞ്ഞോളൂ
ആഹ പറയൂ ഇന്ന്ന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് എവിടെയാണ് പോയത് കറങ്ങാനൊക്കെ
എവിടെ പോവാൻ ഇവിടന്ന് മൊത്തം കറങ്ങി നേര തിരുവൻന്തപുരത്ത് കറങ്ങിട്ടൊക്കെ ഇങ്ങ്‌ വന്ന്
ശെരി ഫ്രണ്ട്സിന്റൂടെയാണോ പോയത്
പിന്നെ ഫ്രണ്ട്സിന്റൂടെ അല്ലാതെ പിന്നെ വേറാരട്ത്ത് പോയത് ഏ കേട്ടില്ല ഈ ഏകദേശം ഒരു പത്തമ്പത് ഫ്രൺ സോട്ട്
ഓ അത്രയൊക്കെ കൊണ്ട് ഡ്രിവാണ്ട്റത്തൊക്കെ കറങ്ങി ട്ട് വന്നോ എനിക്ക് ഒരു ഫ്രണ്ടേ ഒള്ളു ആകെപ്പാടെ ഒരു ഗേൾഫ്രണ്ടാെണ്ട് അവളും ഞാനും കൂടെ എപ്പോഴും ബാക്കില് പോകും ആ
ആഹ ആഹ
അവളും ഞാനും എപ്പഴും ഒരു റൈഡാെക്കെ പോവും ചായ കുടിക്കാൻ പോവും അങ്ങനെയൊക്കെ ഉള്ളൊരു കറക്കൊക്കേണ് ഇപ്പൊ കൊറച്ച്നാളൊണ്ട് ഇല്ല പിന്നെ ഇന്ന് എവിടെയാണ് ടി വി എം അടിച്ച് കറങ്ങാൻ ഓക്കെ ഓക്കെ പിന്നെ എന്തൊക്കെയ്ണ്ട് വിശേഷം ചായൊക്കെ കുടിച്ചായിര്ന്നോ
പാല് വാങ്ങണം വരണം ചായ ഇടണം കുടിക്കണം ഉം
അങ്ങനെ എ ഫുഡടിയൊക്കെ കഴിഞ്ഞായിര്ന്നു ഇന്ന് പുറത്ത്ന്ന് പോയി ഫുഡടിച്ചില്ലെ ഇല്ലില്ല കുടിക്കാൻ പോകുന്നെ ഒള്ളു
ആന്നോ പൊറത്തിന്ന് ടിച്ച് ഓ യായാ യാ
ഓ അപ്പൊ ഇപ്പന്ന് പഠിക്കാൻ ഇന്ന് ലീവ് ആണല്ലോ പോണ്ടല്ലോ
അതെ ശരിയാണല്ലോ അതെ അതെ അതെ അതെ അതെ
ഉം ഇന്ന് ഞായറാഴ്ച്ചല്ലേ അതുകൊണ്ടൊക്കെ
ഉം ഉം പിന്നെ ഏ എന്താണ് ഒറ്റയ്ക്കാണോ ക്ലാസ്സിനൊക്കെ പോകുന്നത്
എ പിന്നെ ഒറ്റക്കൊക്കെയാണ് ക്ലാസ്സിനൊക്കെ പോകുന്നത് താനോ കാസിലൊക്കെ പോകുന്നേ എങ്ങനെ
എന്തോ
ഞാൻ ക്ലാസിനൊക്കെ പോകുന്ന ആ കുട്ടിടെ
ആണോ ആണോ ആ ആ ആ ആ ഞാൻ ഞാൻ ക്ലാസ് ഞാനും അവളും ആ ടൈപ്പിന് ടൈപ്പിന് പോവാറുണ്ട് പിന്നെ അതെപ്പോലത്തെ പി എസിക്ക് മാത്രം ഞാനിപ്പം രണ്ട് സ്ഥലത്താണെന്ന്
ഓ ആ അങ്ങനെങ്ങെനെ പിന്നെ എന്തൊക്കെയുണ്ട്
ആ പി ഇന്ന് ചായ കുടിക്കുന്ന് ഇന്ന് ഞായറാഴ്ച ഒരിടുത്തും പോവാത്തിന്റെ ബോറക്കെ ഉണ്ട് വേറെ ബോറടി ഉ അതെ അതെ മഴ അങ്ങനെയാണോ കുടിക്കാറ്
യാ യാ കോഴ്സ്
ആ ആ ആ പിന്നെ പിന്നെന്താണ് ഹോബിസ് ഒന്നൂല്ല സൺഡേ ആയിട്ട് ക്രിക്കറ്റ് കളി ആ ഫ്രണ്ട്സിന്റെടുള്ള കറക്കം അങ്ങനെയൊന്നും ഇല്ലേ ഹാ ഹാ
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ന്നുണ്ട് പറ
ഹലോ ഫ്രണ്ട്സിന്റെടെ കറക്കൊന്നുല്ലേ സൺഡേ ആയിട്ട്
ആ ഇനി ഇല്ല ഇനി വയ്യ ഇനി കിടന്നങ്ങ് ഉറങ്ങണം
ഓ ഞായറാഴ്ച ഉറക്കത്തിന്റെ പണിയിലായിരിക്കല്ലേ
യെസ് ഓഫ് കോഴ്സ് ആ പിന്നെ
കാര്യണല്ലേ പിന്നെ ചായക്കെ കുടിക്കാൻ പോകുന്നു കുടിച്ചായിരുന്നോ
ഇല്ല ഇല്ല ഞാൻ ചായ കടയ പോയാ സാധനം വാങ്ങാൻ പറ്റുള്ളൂ പാലിന്റെ പൈസ കയിച്ച ആരുല്ല രുക്കോ
ആ അങ്ങനെത്തെ കാര്യല്ലേ ആ ആ
ആ ആ ആ പിന്നെ
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയും കേക്കട്ടെ
പൈസ അയച്ച് താ പാല് മേടിച്ചിട്ട് വരട്ടെ നിക്ക് ഒരു മിനിറ്റെ പൈസ അയച്ച് താ പാല് വാങ്ങികേട്ട്
ഹലോ